ഹലോ ആഹ്
ആഹ് കേ
ആ കേ കോന്നുണ്ട്
ആഹ് ഉ എന്തൊക്ക്യാ അങ്ങനെ ആ ട്രിപ്പ് അങ്ങനെ പോവേല്ല നല്ലു ഒയ്വ് ദിവസൊക്കെണ്ടാവുമ്പോ പോകും ഞങ്ങളെ ഇവ്ടെ ഇവെടെ എടുത്ത്ക്കൊക്കെ എടക്കെടക്ക് പോകും ആ അങ്ങനെ ഒരു സ്ഥലംൾണ്ട് പോയി വ സ്ഥലം
ആഹ് ആ
അങ്ങട്ട് ഇങ്ങനെ മോൾ സ്കൂളൊക്കൊയ്വിണ്ടാവ്മ്പോ മോളറിയ അങ്ങട്ട് പോവാ അങ്ങട്ട് പോവറി പാർക്കുതൊക്ക്യാണെ എട്ത്തെന്നെണ്ട്
ആഹ് അപ്പൊ പിന്നെ സുഖാണ് നമുക്കെന്നെ പോവാം
ഇങ്ങനീ പൊയന്റെ ഞങ്ങളെ വീട് പൊയന്റെക്കെട്ത്തായൊണ്ടേ അവ്ടെ ഈ മാട്ട്മ്മെലിങ്ങനെ പ്രകൃതിതത്തമായ സ്ഥലങ്ങള് ത്തെ സ്സലങ്ങൾ ഇണ്ട് ഉം അവ്ടെക്കെ പോയി ഇങ്ങനെ ഇരിക്കും ആഹ് തൂക്ക് പാലൊക്കെണ്ട് തൂക്കുപാലൊക്കെ ആഹ് കൊർച് ആഹ് പാൽത്ത്ക്ക്‌ കൊറച്ച് പോവാണ്ട് ബസ്സൊക്കെ കേറി പോണം ഉം ഉം
ഇവിടെ അടുത്ത് തെ പാർക്ക്‌ ഇണ്ട് ന്നെ ഒഴിവുള്ളപ്പോ നമ്മള് നടന്ന് പോവാൻ തന്നേ ഒള്ളു. ആഹ് ആഹ് പോവാൻ പറ്റും. ഹ്മ്മ് വൈകുന്നേരം ഒക്കെ ഉച്ചന്റെഷം ഇങ്ങനെ നടന്നു പോയിട്ട് ഒക്കെ കഴിഞ്ഞ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങട് പോരാ
ആഹ്
റ്റങ്ങനെ പോയിട്ടില്ല.
ഹ്മ്മ്, ആഹ് ആഹ്
മോള് പിന്നെ ക കളിക്ക് വരൂല.
എല്ലാരും എന്തെയ്യണ് അപ്പം ഓലപ്പം കളിച്ച് പിന്നെ, കുക്കിംഗ് ഒക്കെ ചെയ്യോ
ആഹ് കുക്കിംഗ്‌ ഇപ്പോ അങ്ങനെ യൂട്യൂബ്ള്ള കാരണം പിന്നെ എല്ലാതും അറിയാത്തക്കെ അതില് നോ ചെയ്യാലോ ഒരു വിധക്കെ മന്തി, അതേപോലെ കാപ്സാ ബിരിയാണി, ആഹ്, ആഹ് ആഹ് എല്ലാരും വരുമ്പോ വെക്കും. ഒറ്റക്ക് ആവുമ്പോ അങ്ങനെ ഒന്നും ഉണ്ടാകാനോന്നും തോന്നൂല്ല. എല്ലാരും ഇണ്ടാവുമ്പോ പിന്നെ ഏഹ് കുട്ടികളൊക്കെ ഇണ്ടോ പിന്നെന്തിനാണ് ഇവിടേക്ക് വന്നാ പിന്നെ എന്തേലും സ്പെഷ്യൽ ഐറ്റം ഇണ്ടാക്കി കൊടുക്കണം. അപ്പോ ഇണ്ടാക്കും ആഹ് കേ പിന്ന് ല്ലാതെ കേക്ക് അങ്ങനെ ഓർഡർ അങ്ങനൊന്നുല്ല. ഞങ്ങള ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കും. ഞാൻ ഇണ്ടാക്കും ഏഹ് ആ അത് ഉണ്ട്.
ഹ്മ്മ് ഹ്മ്മ്, ബർത്ഡേയ് ആഹ് ആഹ് കുട്ടിയേളെ ബർത്തഡേക്ക് അങ്ങനെയൊക്കെ ഇണ്ടാക്കാൻ കയ്യും.
ഇല്ല ബർത്തഡേക്കൊക്കെ വാങ്ങലന്നെയാണ്. അല്ലാതെ ഒൽക്കിങ്ങനെ കേക്ക്ന്നാൻ പൂതിയാവും അങ്ങനെ ഇന്ന് കേക്ക് ഉണ്ടാക്കാ എന്ന് പറഞ്ഞാൽ വിപ്പിങ് ക്രീം ഒക്കെ ഞങ്ങൾ വാങ്ങിയെക്കും
ഏഹ്, ആഹ് അടെങ്ങനെ ഷോപ്പിൽിങ്ങനെ കിട്ടണണ്ടാവൂലേ ഷോപ്പിലൊക്കെ കിട്ടിയേക്കാ
ആ ഷോപ്പി നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റില് സാധനം എടുക്കാൻ അങ്ങനത്തെ ക്രീം ഐറ്റം ഒക്കെങ്ങ വാങ്ങ ഞ അതേപോലെ പി ആ അപ്പ വാങ്ങി വെക്കും അഥവാക്ക്ങ്ങനെ ചിലപ്പോ ഉണ്ടാക്കാൻ തോന്നുന്നുക്കി ചെയ്യയാണെങ്കിൽ ഇണ്ട ഫ്രുഡിൽ വെച്ചാ പിന്നെ കുട്ടികക്ക് ഇങ്ങനെ ഒിക്ക കൊടുും എത്താ മതിയല്ലോ പിന്നെ ഒരു കേക്കിന്റെ കഷണത്തി നല്ല വിലയാണ്
ആഹ പുൊറത്ത നല്ലവെലപിന്നെ കേടുവാണ് അങ്ങനെ പൊറത്തന്ന് വാങ്ങണേ പിന്നെ ആ
അപ്പൊ പിനിക്ക് പുതിയ തീരം തിന്നണമെങ്കിൽ ഇപ്പ നമ്മൾ ഉണ്ടാക്ക തന്നെ വേണോ അപ്പൊ അങ്ങനെ ഇളനീർ ആഹ അത അല്ല ഇളനീരിന്റെ ആ് ഇളനീരിന്റെ അപങ്ങനെ ഇളനീർ ഒക്കെ ഇണ്ടാക്കും ആ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഉ ഒന്ന് രണ്ട് പ്രാവശ്യം കൂട്ടള ഭർത്തൊക്കെ ഞ വീട്ടില് പിന്നെ പിന്നെ നല്ല പണിയാണ് ആ ആ അതാണ് നല്ല പണിയാണ് ോ നമ്മളിപ്പോ ഒരു ഇണ്ടാക്ക നല്ല പണിയാണ് ഉ അത് കാര എനിക്ക് മടിയണണ്ട് നമ്മള മറ്റുള്ള പണിക ആ അത്ചരിച്ച അത്ന്നെ വാങ്ങരിക്കും പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും വാങ്ങാ
ആ ആ പിന്നെ കേക്കിന്റെ കമ്പനി അങ്ങനെയൊക്കെ വാങ്ങണം ആ
ആഹ അങ്ങനെ വാങ്ങുമ്പോ ആഹ് അങ്ങനെ തോന്നണ്ട് അഞ്ഞൂറ് അഞ്ഞൂ പുണ വ
എണ്ണൂ എണ്ണൂറൊക്കെ അവിടെ ഇവിടെ പലര
ആ് ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റിന് കൊറവാണ്
എവിടെ ഇണ്ൂർ എങ്ങനെയക്കെ
പുണ്ട് മറ്റേ നല്ല കേക്കിനൊക്കെ എണ്ണൂറൊക്കെയാണ് ഇതിന് ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങിപ്പോ അടുത്തൊരു നല്ല കേക്കിന് റേഷൻ കുട്ടികൾക്ക് പൂതിയായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പം മുന്നൂറ്റി എത്ര രൂപ ആണ്
ഉം എങ്ങനെ കേക്ക കമ്പനി അങ്ങനെ വത്
ആഹ കേക്കിണ്ട ഉം
ഏ
കഫേന്ന് വാങ്ങിയതാണ്
ഉം
ഉം
നിങ്ങ എങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയല് ഇങ്ങനെ ദീപക്കല ഹോല്
അല്ലല്ല ഞാന് പിന്നെ ഓവന്ല് മറ്റേ കേക്കിന്റെ പാത്രണ്ട് അതില് കേക്കിന്റെ കൂട്ട് ഒഴിച്ചിട്ട് ആ കൂട്ടുണ്ടാക്കിട്ട് ബീറ്ററായിട്ട് ആ കോയിമുട്ട ബീറ്ററായിട്ട് ബീറ്ററായിട്ട് അടിക്കും ന്നിട്ട് പിന്നെ പിന്നെ ഇത് മറ്റേ എന്താണ് കേക്ക് പാത്രത്ത്ല് ഒഴിച്ച്ട്ട് കുക്കറിൽ അങ്ങട്ട് വെച്ചോട്ക്കും ആ അങ്ങനെ ആ നല്ലോണം നേരാവും ന നല്ല സോഫ് റ്റുണ്ടാവും നല്ലോണ്ണം പൊന്തും പിന്നെ ഡെക്കറേഷനൊക്കെ ആക്കാനോക്കെയാണ് പണി
ഏ കുട്ട്യേ കുട്ടിയെക്ക് കുട്ട്യാളാക്കൂലേ ഒലാക്കോ ഡെക്ക ഡെക്കറേഷനോക്കെ ഓലാക്കോയ്ച്ച
ഇല്ല ഇ ഇവര് അതേപലെ നമ്മള ഹേ പ്പിബർത്തഡേന്ന് അതൊക്കെ പേരൊക്കെ എഴ്തി കൊട് ക്കും അല്ലാതെ ഡെക്കറേഷൻ കൂടുതലൊന്നും ചെയ്യാൻ കഴി
ഏ ആ ആ അല്ല മക്കള് ഓരത് ചെയ്യോയ്ച്ച കൂടോ ഇണ്ടാക്കുമ്പളോക്കെ കു കുട്ട്യാള് ആ
കൂടാള്ള പെൺകു പെൺകുട്ട്യാളല്ലേ അയിനൊക്കെ ഇണ്ടാവ ആൺകുട്ട്യാള് പിന്നെ അങ്ങനത്തെ കാര്യത്തിനൊന്നു ഇണ്ടാ ലല്ലോ
ആ ആ
പെൺകുട്ട്യാള് പിന്നെ അയിനൊന്നും ആയിട്ടില്ല ചെറിയ കുട്ട്യാളാണ് ആ ചെറ്ത് രണ്ടും പെൺകുട്ട്യാള് ആ അതെ അതെ ചെറുത് രണ്ട് പെൺകുട്ടി ഉം പിന്നെ ഓലൊന്നും അയിനായിട്ടില്ല ആറ് വയസ്സാണ് ഒരാക്ക് ഒരാക്ക് രണ്ട് വയസ്സായിട്ട്ള്ളേ ആ പെൺകുട്ട് ആ വല്ല്യയ പെൺകുട്ടിളൊക്കെ ഓല്ക്കൊക്കെണ് ഇങ്ങനത്തെനൊക്കെ താല്പര്യം ഇണ്ടാവ ഉം
ഉ പിന്നെങ്ങനെ മന്തിയൊക്കെങ്ങനെ എങ്ങനേണ്ടക്കലാ എടക്കൊക്കെ ഇണ്ടാ ക്കോ മന്തിയൊക്കെ എടക്കെടക്ക്ണ്ടാക്കോയ്ച്ച
ഇല്ല മന്തി പിന്നെ ഇങ്ങനെ വെള്ളിയാഴ്ചകളിലൊക്കെ ഇണ്ടാക്കും
ഏ ഏ
എടക്ക്ങ്ങനെ ഇണ്ടാക്കൊല്ലോ മന്തി അതേപോലെ ബിരിയാണി അങ്ങനെയൊക്കെ ആ അങ്ങനെ ഒഴിവ്ള്ള ദിവസങ്ങളിലൊ
ആ വെള്ളിയാഴ്ച എന്തെങ്കിലൊക്കെണ്ടാ ക്കും നേയ്ച്ച് ട്ടറോ അങ്ങനെന്തേനും ചെറുതായിട്ടക്കാക്കും പിന്നെ കൊറെേ കഴിയുമ്പ ബിരിയാണി അങ്ങനെയൊക്കെ ഇണ്ടാക്കും ഉ എല്ലാ വെള്ളിയാഴ്ച്ച ഒന്നും ഇണ്ടാക്കൂല
ല്ലാ വെള്ളാഴ്ച്ച ഒന്നും ഒണ്ടാക്കൂല എട
ആ ആ
ഇണ്ടാക്കാൻ മടിയാണ് അതാണ്പ്പം മെയിനായിട്ട്
ഉം ഈ ബുസ്തകൊക്ക വായി കോം നോ
ആ നോവല് വായിക്കും ആ കിട്ടിയാ നോവല് അവിടെ എങ്ങനെയാണ് പിന്നെ ഈ ദ്ദൊക്കെ കിട്ട്വോ മദ്രാസ്ന്ന് കുടുംബം കുരുന്നൊക്കെ കിട്ട്വോ ട്ടോ
ആ ഞ വേ ഞങ്ങള വീട്ടില് അങ്ങനെ പോണോ മദ്രാസക്ക് പോണോല് മോള് പോവാനാവണല്ലേ ഒള്ളൂ ഞാനിങ്ങനെ വിട് ന്താ ഫോണിലൊക്കെ ഇങ്ങനെ നോ അങ്ങനത്തത ക്കെ വായി
ആ ഫോണില് ആ ഞാപിന്നെ ഫോണില് അങ്ങനെ കഥ ക്കലില്ല കണ്ണ് വേദനിക്കും അത് കാരണം ഫോണില് അങ്ങനെ വായിക്കൂല അല്ലാതെ ബുസ്തകം കിട്ടിയാല് ഇതേപോലെ മുമ്പ് ഇണ്ടേരുന്നു ഞമ്മടൊക്കെ സ്കൂൾ മദ്രസ്സ പഠിക്കുന്ന ടൈമില് ഇണ്ടായിരുന്നല്ലോ കുടുംബം കുരുന്നൊക്കെ
ആ
മ അങ്ങനെ ബാലഭൂമിയൊക്കെ ഇണ്ടായിരുന്നല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടണത് ആഹ് അതെന്റെ ഇപ്പോ അല്ല ഈ ബാലരണ്യ ബാലഭൂമി
ആ ആ അത്പോലും മക്കൾ കൊണ്ടുവരുടെ എടുന്ന് കിട്ടുവോ
മദ്രസേല് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനുള്ള അത് കൊണ്ടുവരും കുരുന്നും കുടുംബവും അത് കിട്ടിയാ പിന്നെ അത് വായിച്ച പിന്നെ അടുത്ത്
ആഹ് ആഹ് ചെല അതിലുണ്ടാവുല്ലേ ചെല നോവലുംക്കെ
ആഹ് നോവല്ണ്ടാവും ആ നല്ല രസള്ള കഥകളാണ് നോവല് തന്നെയാണ് അതിൽ കൂടുതല ഉണ്ടാവുക കുടുംബത്തില് ഒന്ന് രണ്ടും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നോവൽ ഉണ്ടാവും പിന്നെ ഓരോ ചരിത്രങ്ങളും ഇതൊക്കെയാണ്
ആഹ സ്കൂള് പോണ കാലത്ത് ലൈബ്രറി അങ്ങനെയൊക്കെ എടുത്ത് വായിക്കും
ആഹ് അതന്നെ ആ അന്നത്തെ കാലത്ത് പിന്ന ലൈബ്രറി ഒക്കെ വായിച്ചിന്ന് ഇപ്പൊ പിന്നെ അതൊന്നുംല്ല്യ ഇങ്ങനെയൊക്കെ കിട്ടുമ്പൊ വായിച്ചും പിന്നെ പിന്നെ ഒന്നാമത്‌ നമുക്ക് ഒഴിവും ഉണ്ടാവൂല ട്ടോ ഇള്ള നേരം പണിയൊക്കെ കഴിഞ്ഞ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും ഫോൺ എടുക്കട്ടേ തോന്നു ഫോണ്ടി കളിച്ച് ഇരിക്കും അഅ് കഴിഞ്ഞാ പിന്നെ അവക്ക് അടുത്ത പണിൽക് ഇറങ്ങാനായി അങ്ങനെ ന്നാത അതിനൊന്നുംഒഴി വിട്ടലുംല്ലപ്പൊ
ചെറുതിന്റെ ഓള് എത്രേലാ പെൺകുട്ടീന്റെന്നെ അവിടെ സ്കൂൾ അടുത്തന്നെ ഏ
ആഹ് സ്കൂള് ആ അടുത്ത ന്നെയാണ് വണ്ടി ഉണ്ടാവും കുട്ടികള് ചെറിയ കുട്ടികളായ കാരണെ വണ്ടി വരും ഉം
ഫുഡ് ഒക്കെ കൊണ്ടോവലാ ആ വണ്ടി പോ വണ്ടിടു അട്ത്തെന്നെയാണ് കൊറച്ച് പോവാണ്ട് നടക്കാ നടക്കാൻ ഇപ്പത്തെ കുട്ടികളെയ്ന് നടക്കൂലല്ലോ നടക്കാൻ നട ആഹ അപ്പൊ വണ്ടിക്ക് പോലെന്നെ നടക്കാ ദൂര ത്ര ഉള്ളൂ പി എന്നും ആദി നടക്ക് നടക്കൂലാ ചെറിയ മോളല്ലെ നമ്മള അയിന് മെനക്കെടുണോ മടുക്കാണെങ്കിൽ നമ്മള് കൊണ്ടു പോോണോ കൊണ്ടുവരണോ അ അെ വണ്ടിാക്കും ആഹ പ്രൈവേറ്റ് സ്കൂൾ മദ്രസിന്റെ കീഴൊക്കെ ഇണ്ടാവണ
ആഹ ചോറൊക്കെ കൊണ്ടോണ്ട രൂലേ ആ ഇവിടെ പിന്നെ ഇവർക്ക് ചോറ്ണ്ടോണ്ട ഗവൺമെന്റ് ത്തന്നെ ഇംഗ്ലീഷ്
ആഹ ആഹ ആ അപ്പൊ ചോറും ഇതൊക്കെ സ്നാക്സ് അടക്കണ്ടാവുലേ
ക്കെ ഉണ്ടാവൂലെ സ്നാക്സ് പിന്നെ കൊടുത്തയക്കും ചെയ്യരുത് അറിം
ഏ ഇവർക്ക് ആഹ ഇവര്ക്ക് കഞ്ഞിയാണ് സ്നാക് സാണ് അർഞ്ഞാണ്ട് കഞ്ഞിയാ ബെടെ കൊടുക്കല്
ആഹ് അതെന്നെ എൽ കെ ജി യു കെ ജി സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഓൽക്കെന്തേലും ഫ്രൂട്സോ അങ്ങനെ എന്തേലും മുറിച്ചിട്ട് കൊടുക്കാനാ പറഞ്ഞിര്ന്നേ പിന്നെ ഏ ഇന്നും ഒന്നാം ക്ലാസ് നമ്മിപ്പോ അങ്ങനെ ശീലമായിട്ട് കുട്ടി പിന്നെ ഒന്നാം ക്ലാസ്സിൽ പോ കൊടുക്കുവല്ലോ അത് കൊടുക്കാൻ പറ്റൂല അപ്പോല് പഠിക്കുന്ന ടൈ ആമാണ് അപ്പോലെ ഇങ്ങനെ എന്തങ്കലും ഉണ്ടെങ്കിൽ പിന്നെ ക്ലാസ് നിന്ന് അങ്ങനെ
ആ ആ ആ എന്നാ ശരി എന്നാൽ നോക്കെ